ഹലോ
കേക്കുന്നില്ലേ
ഹലോ ആഹ് കേൾക്ക്ണ്ട് എന്താ ആഹ് കേൾക്കണ്ട് ഇപ്പൊ കേൾക്കണ്ട് ഇതുവരെ കേട്ടീരുന്നില്ല എന്താ കാട്ട്ണേ
ഈടെ വെറുതെയിരിക്കുന്നു ചായും കുടിച്ചിട്ട്
ഇപ്പൊ തന്നെ ചായുടിക്കാരായോ ഇല്ലേ ഞാൻ ചായുടി ല്ല ഞാനീ കുട്ടി ആഹ് ഞാനീ കുട്ടിനെ കൊണ്ടോവാൻണ്ടീട്ട് ഇങ്ങോട്ട് പോരാ
അതെയോ സ്കൂളിലേക്കാ
അതെ ആഹ് സ്കൂൾ വിട്ടിട്ടേ മെഹന്തി റോഡിന്റെവിടക്കേ
ആഹ് വണ്ടി കിട്ടിപ്പം അങ്ങോട്ടേക്ക് പോവാനാ
ആഹ് അങ്ങനെ പോണ്
കുട്ടിയക്ക്
ആഹ് ഏഹ് കുട്ടി എൽ കെ ജിൽ ഇപ്പ ചേർത്തീയതാണ്
ആഹ് ചെറിയ കുട്ടിയാണല്ലേ
ആവ് ചെറിയ കുട്ടിയാണ് മൂത്തേ രണ്ടാള് വേറെണ്ടിട്ടാ
അതെയാ
ആഹ് മൂത്ത ആള് എട്ട് എട്ടിലാ പഠിക്ക്ണേ രണ്ടാമത്തെ ആള് മൂന്നില്
ആഹ്
ഉം അനക്ക് എന്താ കല്യാണം കഴിഞ്ഞിക്കണോ
ആഹ് കെയിഞ്ഞു കെയിഞ്ഞു ഒരു ചെറിയ കൂടിയുണ്ട് ഏഴ് മാസായതു
ആഹ് ഏഴ് മാസായിട്ടില്ലേ
ആഹ്
ഇപ്പന്നിട്ട് ഈ നേരത്തെ ചായ ചോറ് ചോറ്യിച്ചില്ലേ
ചോറ് വെയിച്ചു ഇടെ വൈകുന്നേരം മൂന്ന്‌ മണിയെല്ലാം ആവുമ്പോരു കട്ടൻ ചായണ്ട് പിന്നെ അഞ്ചര ആകുമ്പോ ഒരു പാൽചായ അങ്ങനെയാണ് കണക്ക്
ആഹ് അങ്ങനെയാ കണക്ക്
ഞാൻ സ്ഥിരായിട്ട്കുടിക്കുല ഉപ്പാപ്പേംമ്മമേം കുടിക്കുമ്പോഴൊക്കെ തോന്നിയാ കുടിക്കും
അങ്ങനെ കുടിക്കണയ്ക്കാണല്ലേ വയസ്സായവർക്കൊക്ക വെച്ചാവിടച്ച അവർക്ക് ചിലർക്ക് നിക്കിണ്ടൊരു പതിനൊന്ന് പത്തരൊക്കൊയായ ഒരു ചായുടിക്കല് മ്മ്
പിന്നെ ഈടെ ദിവസം നാല്ചായ കണക്കാണ് മുന്ന്‌ തന്നുന്നു
ആഹ് അത് കാണല്ലേ എന്ത് കുട്ടിയാണ്
പെണ്ണ്
പെണ്ണ്ലേ
ആഹ് നിങ്ങളുടൊ
നിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളാണ് ചെർത് ആൺകുട്ടിയാണ്
അതെയാ ആഹ് ഹസ്ബൻഡ് നാട്ടിലിണ്ട
ആഹ് ഇവര് അവര് ഇവര് നാട്ടിലന്നെയാണ് ഒരു ഡ്രൈവറാണ് അതെ എന്താ അന്റെ ജോലി ഡ്രൈവറല്ലേ ആഹ് എന്ത് വണ്ടീലാ
ഈ ഫർണിച്ചറ്കടേയിലാന്ന് ഈ ആപ്പയെല്ലുല്ലേ അങ്ങനത്തെ വണ്ടി എടുക്കല്
ആഹ്
ആഹ് ആപ്പാന്നു പറഞ്ഞ മനസ്സിലാവുവോന്നറിയില്ല
ആപ്പ പറഞ്ഞാല് കൊട്ടവണ്ടിയല്ലേ
കൊട്ടവണ്ടിയാ ഒരു ബാക്കില് ഓപ്പൺ ആയിട്ടുണ്ടാവുന്ന ഇതില്ലേ സാധനം ആഹ്
ആഹ് അതന്നെണ് ആഹ് അഹ് ആഹ് അതന്നെ ഞാനും ഉദ്ദേശിചെ ഉം
പിന്നെ
പിന്നെ എന്തായിര്ന് ചോറിന് എന്താ ചോറിന് എന്തായിരുന്നു കൂട്ടാന്
ചോറിന് കോഴിക്കറി പിന്നെ വളപ്പത്തെ ഏതോരു എലയും പർ ച്ചിട്ട് അഹ് വറവ് ആക്കിനി
അതെ
അവ്ടെയോ
വിടെന്ന് കൂമ്പളങ്ങ കറി ഉണ്ടായിന്നു മീനും പിന്നെ കൈപ്പക്കപ്പേരിം വപ്പടും
ആഹ്. വീട്ടിലാരെങ്ങള് ഭർത്താവും ഭർത്താവും കുട് ട്ട്യളും മാത്രല്ലെള്ളു. അതെയാ
ആഹ്. അവ്ടാരൊക്കെണ്ട് വീട്ടില്
ഞാനിപ്പം എൻ്റെ വീട്ടിലായില്ലെ ഉമ്മ മ്മാന്റിം ഉപ്പപ്പാന്റിം കൂടെ
അതെലേ അപ്പൊ ഇമ്മല്യേ ഇമ്മീം പ്പൊക്കെല്ലേ
ഞാന് ഉമ്മാമ്മാന്റയും ഉപ്പാപ്പാന്റെയും വീട്ടില് വന്നതാണ് അവര് റ്റക്കായോണ്ട് ഇവിടെ നിക്കല് ഞാന്
അതെലേ ആ ഓൽക്ക് വേറെ മക്കളില്ല്യെ പ്പൊ
ഉമ്മമാക്കു ഉപ്പാപ്പാക്ക്‌വാ
ആഹ്
ഒരു മോനും മോളുവാ ഇല്ലത്
ആഹ് ആഹ്
മോ മോൻ പൊർത്താണ്
അതെ
പ്പ പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ വ വെരുമ്പല്ലങ്ങനെ നിക്കും
ആ അങ്ങനെ വര്ല് നികുലെ
ഉം.. ഭർത്താവിന്റെ വീട്ടില് ഞാനും ഭർത്താവുംമ്മീം തന്നേല്ലു
അ വേറാരു ല്ലേ
രണ്ട് പൊങ്ങമ്മാര്ല്ലത് കല്യാണം കെഴിച്ച് പോയി
അതെ
ഓര് സ്വന്തായിട്ട് വീടെട്ത്തിട്ട് അങ്ങനെ പോയോണ്ട് വീട്ടിലിപ്പം നമ്മള് മാത്രേള്ളൂ അ
അതെ
ആഹ്
എന്തേ പിന്നെ ചായക്ക്‌ എന്തേലും കടി ഇണ്ടാക്കോ
ഇല്ല, ബിസ്കറ്റ് റസ്ക് അങ്ങൻ ത്തൊക്കെ തന്നെ എടക്കെപ്പെങ്കിലും കടിയാക്കിയാലേ ഇല്ലൂ
ആഹ്
ങ്ങളാക്കോ
ആഹ് ഞാനെടക്കൊക്കണ്ടാക്കും
ഉം കുട്ടിഅൾക്ക് വേണ്ടി വരല്ലോ
ആഹ് കുട്ട്യൾക്ക്‌ വേണ്ടേ
ആഹ് പിന്നെ
പി ഈ കൊർച്ചീസായോ വീട്ട്ക്ക് വന്നിട്ട് ഇങ്ങട്ട് വന്നിട്ട്
ഒരാഴ്ച കഴിഞ്ഞു
ഏഹ് നിക്കല്ണ്ടോ കൊറെ ദിവസം
ആഹ്, അത്യാവശ്യം ഇവ്ട് തന്നെ അധികം നിന്നിട്ടുള്ളത്
ഉം അതെ പിന്നെ എന്തേലും എന്തേലും ചെയ്തിര്ന്നോ ജ്. എല്ലാ കല്യാൺത്തിന് മുന്നേ എന്തേലും വർക്കെയ്തിന്നോ
ഇല്ല പ്ലസ് ടു കഴിഞ് കല്യാണം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡി തിനി, പിന്നെ കുട്ടിആയ പിന്നെ ജോലിക്കോവാനൊന്നും കൈനില്ലല്ലോ പോണംന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളോ
ഇല്യല്യ ഞാനൊന്നിനും പോയനൊന്നൂല്യ
ഏഹ്..
ഉം
പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്
വേറെ എന്തെങ്ങനെ പോണ്. എന്തേലും ഞ് വേറെന്തേലും വർക്കെയ്യ്ണ്ടോ ഓൺലൈൻ ആയിട്ടൊക്കെ
ഇങ്ങനോരോ സൈറ്റില് കാണുന്നതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യും
അതെ ലേ
ആഹ്
ഉം
നിങ്ങളചെയ്യുന്നുണ്ടാ
ഇല്ലല്ല ഞാൻ ഇപ്പൊന്നും ചെയ്യണൊന്നില്ല
ആഹ്
ഉം
പിന്നെ
വേറെ എന്തൊക്കെയ കുക്കിംഗ് ഒക്കെ അറിയ എന്നിട്ട് പാചകമൊക്കെ അറിയോ
ആഹ് അതീന്ന് ഇണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഹസ്ബൻന്റെ വീട്ടില് പോയിട്ട് ഒറ്റക്ക് നിന്നിട്ട്ണ്ടായിരുന്നു ഉമ്മ പങ്ങള വീട്ടി പോയി പെങ്ങൾ പ്രസവിച്ചിട്ട്
അതെ
അപ്പൊ അങ്ങനെ നിന്നിട്ട് ഒരു മാസം ആ അത്യാവശ്യം പഠിച്ചെടുത്തു
അടിച്ചില്ല
ഉം
ഉം
പിന്നെ മോളേം കൊണ്ട് ഒറ്റക്ക ആവാത്ത കൊണ്ട് ഇങ്ങോട്ടൊക്കെന്നെ വന്നു
അതെ അതെപ്പന്ത ഇതെന്താട്ട ഭർത്താ എന്താ ചെയ്തപ്പൊ
പങ്ങളെ അടുത്ത് പോകും അവിടെ അടുത്ത് തന്നെയാണ് താല് തന്നെയാണ് പങ്ങളെ വീട്
ആഹ് പി പിന്നെ മാത്തന്ന്
എനക്ക് പിന്നെ അവിടെ പോയി നിൽക്കാ ഒരു മടി പോലെ
ആഹ് അത് ശരിയാണ്
അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് വന്ന് യാ ഇവര് വരാന് രാത്രിയാവേ അപ്പൊ അതുവരെ പേടിയായിട്ട് ഒരു ദിവസം പാമ്പിനെയയും കണ്ട് പെരുമ്പാമ്പിനന് അയല്പ്പിനെ നിക്കാൻ നല്ലോണ്ണം പേടിയ
അ പിന്നെ നല്ല തൈര് ഉണ്ടാവും
അന്ന് അതി ഇനി ഒരാഴ്ച ഇനപ്പഴത്തന്നെ ഉടുത്തി
ചേരനെ കണ്ടാ പേടിക്കണ അവർക്കല് പെരുമ്പാമ്പിനെ കണ്ടാ നല്ല നൽക്കും
ആ എനക്ക് പാമ്പന്ന് കേക്കുന്ന തന്നെ പേടിയന്ന്
അത് ശരിയ
ഉം പിന്നെ എവിടെ
ഇവിടെ എന്റെ വീട്ടിലെ നാല് പുറത്തൊക്കെ എവിടേലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവോ
ഇത്താത്താന്റെ മക്കളുണ്ട് അതും വേരലുണ്ട് ഇപ്പൊ പോയിട്ടായില്ല ഇന്ന് ഇന്നല രാത്രി പോയി അവര് വീട്ടിലേക്ക് ഉമ്മീൻ താത്തൊക്കെ ഒരുമിച്ച് ആ ഉമ്മാണ്ട വന്നിട്ടുണ്ടായിനി പിന്നെ നിങ്ങള ഒറ്റ മോളാ
അല്ല നൈക്ക് മൂന്ന അനിയത്തിയോള ഉണ്ട് ഞാന ആന മൂത്ത വിട്ട ട്ട പിന്നെ എന്റെ താഴയാണ് മൂന്ന അനിയത്തികള് പിന്നെ രനിയ ഉണ്ട് അനിയത്തകളൊ കല്യാണം കഴിഞ്ഞു ഒരിക്ക കുട്ടികളൾ അയക്കണേ അനിയന് പഠിക്കാണ് ഈ ഓട്ടോമൊബൈലിന്റെ അന്ത് പഠിക്കാണ്
ആഹ്
മ്മടിക്കും പിന്നെ ഉമ്മണ്ട് ഉപ്പ മരിച്ചിക്കണ് ഉപ്പ മരിച്ചിപ്പോ മൂ മൂന്ന് വർഷമായി ഉപ്പ മരിച്ചിട്ട്
അതയോ
മ്
മ്
പിന്നെ ഇവിടെ ഈ ആഹ് എന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് കല്യാണം കഴിച്ചിക്കുന്ന അടുത്ത്ക്ക് തന്നെയാണ്
അല്ല വ് നിങ്ങളെ വീടും ഭർത്താവിന്റെ വീടൊക്കെ അടുത്തന്നെയാ
ആഹ് എടത്തന്നെയാണ്
ആഹ് പിന്നെ
അന്റെ വീടും മറ്റേ ദൂരണ്ടോ ഭർത്താവിന്റെ വീടും
ആ കൊറച്ചു പോണം.
അതേലെ
ഒരു മണിക്കൂർ എന്തായാലും ഓടണം.
ആ ആ അത്ര അതെ
അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊറവാന്ന് ബൈക്കിനന്നെ ബൈക്കിനൊ കാറിനോ
ആഹ്
ബസ്സിലിതുവരെ പോയിട്ടൂല്ല വന്നിട്ടൂല്ല
ആഹ്
ഉം പിന്തെക്കെയാണ്
പിന്നെ എന്താണ് ഇങ്ങനെ പോണുകൊഴപ്പൊന്നുല്ല സുഖാണ്.
ഹാ മോള് വണ്ടി വരാനായോ?
ഇതാ ഞാനിതാ വണ്ടി വരുണോടത്ത്ക്ക് ഇങ്ങട്ട് പോന്നിക്കുവാണ് കൊണ്ട വേണ്ടിട്ടേ ഇന്നലെ തന്നെ ഞാൻ വന്നപ്പത്തിന് ഇന്നലെ തന്നെ ഞാൻ വന്ന് ആ വിടെ എത്തിക്കണ് ഇന്നലെ തന്നെ ഞാൻ വന്നപ്പത്തിന് വണ്ടി പോയി ന്നലെ ഒരു മഴ ണ്ടായിരുന്നു അപ്പൊ മഴ അപ്പക്കൊരു മടി ഒന്നെറങ്ങാ ഒന്ന് ബാക്കിക്കായ അത് കാരണം വണ്ടി പോയി പിന്നെ വണ്ടി എളേച്ചന്റെ വണ്ടി തന്നെയാണ് അതുകൊണ്ട് പിന്നെ പേടില്ല അപോന് പെരേല് തറവാട്ടില് എറക്കി കൊടുത്തു പിന്നെ അവിടുന്ന് പിന്നെ ഇക്ക പോയിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ പോയി കൊടുന്നു മഴ ആവുമ്പോ ഒരു മടിയുള്ളൊരു തോന്നണം അവിടുന്ന് ഇങ്ങട്ട് വരണെങ്കിലെ
ആ ഇന്നലെ പകല് ഫുള്ള് മഴ ചാറിക്കൊണ്ടിക്കുവല്ലെതിന്
ആ ഇപ്പൊ കൊറവുണ്ടായിനു ഇപ്പ രണ്ടാമത് പിന്നേം പെയ്യാൽ തൊടങ്ങിയേക്കണ്.
മ് ഇവിടിപ്പൊ കൊറഞ്ഞിട്ടുണ്ട് ഉം
എങ്ങനെ അവിടെ തോടോ പൊഴക്കെണ്ടടുത്ത്
തോടുണ്ട് കൊറച്ചപ്പറം മാറിട്ട്.
അതെ ആ ഇതാ ഇവിടെ ഞാനിപ്പോ മി നേരെ ഞങ്ങള് ബാക്കി കൂടെയാണ് വണ്ടി വര്വ മുന്നിൽ കൂടെ വര്വാണേച്ചെങ്കില് പിന്നെ കൊഴപ്പില്ല അപ്പൊ ബാക്കി കൂടെ വരുമ്പോ ഒരു തോടുണ്ട് അത് കടന്നിട്ടാ വര്വാ
ഓ തോട് കടന്നിട്ട് വേണോ അപ്പൊ റോട്ടിലേക്കെത്താൻ
ആ എല്ലടോ മെയിൻ റോഡ്ണ്ട് വേറെ ഇ ത് ഞമ്മള് വേറെ റോഡ് ആ അങ്ങനെങ്ങനെ വെള്ളണ്ട് വെള്ളണ്ട് ഇപ്പൊ കുറഞ്ഞിരുന്നു ഇപ്പ മഴ പെയ്തിട്ട് വീണ്ടും അയിക്കണ്
ഓ
ഉം
മ് പിന്നെ
വേറെന്താ
ഉ മോന് കുർത്തക്കേട്ണ്ടാ
ആക കുരുത്തക്കേടെള്ളു. ആകെ കുരുത്തക്കടള്ളൂ പറ പിന്നെ നല്ല മടിയാണേന് ഇപ്പ സ്കൂള കൊണ്ട് ചേർത്തിട്ടുള്ളല്ലോ അപ്പൊ അത് കാരണം നല്ല മടിയാണ് ഓൻക്ക് പോവാന്.
കരയോ?
ഉം എന്നും കരഞ്ഞിട്ടാ പോവ
ഏ
ഉം എന്ന് കരഞ്ഞിട്ടാ പോവ ഇപ്പ ഇങ്ങനെ ലെവലായി വരുന്നുള്ളൂ. എനക്ക് സ്കൂക്ക് പോണ്ട ഞാന് സ്കൂക്ക് പോയ ഉമ്മച്ചി ഒറ്റക്ക ഉണ്ടാവ്‌ള്ളൂ വീട്ടില് ഉമ്മച്ചിക്ക് പേടിയാവില്ലേ
യു ഉമട് ക്യാറ്റ്റിംഗ് പോലെ അന്ന്
ആ നല്ല സ്നേഹള്ള മോനാ അവന്ക്ക് ആ അടവും പറഞ്ഞിവ്‌ടെ ഇരിക്കാൻ വേണ്ടിട്ടാണ്
സ്‌കൂപ്പോമ്പം മാത്രം സ്നേഹള്ള മോൻ.
ആഹ് അപ്പൊ ഓൻക്ക് ആ അടവും പറഞ്ഞിവിടെ ഇരിക്കാൻ വേണ്ടീട്ടാ ഓന്. പിന്നെ അങ്ങനെയല്ലട്ടോ കുട്ടി ട്ടിക്ക് എന്തൊക്കൊരു ടെൻഷൻണ്ട് അ ഇ പറഞ്ഞമാരി ഓൻ പോയാല് വീട്ടില് വേറെ ആരൂല്ല ഇക്ക അങ്ങനെ വണ്ടിയിലും പോയാ പിന്നെ ഞാൻ മാത്രേ ഒള്ളല്ലോ മറ്റേത് താത്താര് പോയാല് ഞാനും ഓനും മാത്രല്ലേ ഒണ്ടാവൊള്ളു അപ്പൊ കുട്ടിക്ക് അങ്ങനെ എന്തൊക്കെ ഒരു ഇത് തോന്നേണ് ടെൻഷനൊക്കെ ആയിട്ട് തന്നെ തോന്നും
ആഹ് ഭർത്താവ് എന്ത് വണ്ടിയാ എട്ക്ക്ന്ന്
ഓര് ലോറീലൊക്കെ പോവ.
അതെയ ദൂരം പോക്ക?
ദൂരൊന്നല്ല ഞമ്മള ഇവിടെത്തന്നെ കല്ല്, മണ്ണ്, മണല് അങ്ങനത്തൊക്കെ പരിപാടി.
ആഹ്
ഉം
പിന്നെ എന്നാ പിന്നെ ശരി ഞാൻ വിളി ആഹ് ഓക്കേ ഓക്കെ